ഹലോ?
ഹലോ?
ആ, പറയൂ...
എന്താ വിശേഷം?
സുഖം തന്നെ, അവിടെ?
ഫൂഡൊക്കെ കഴിച്ചോ?
ഓ.. ഫുഡൊക്കെ കഴിച്ചു, രാവിലത്തത് ട്ടോ.
ആ ആ, എവിടെയാ? എന്തൊക്കെ ഫുഡക്കെ ആയോ ന്നട്ട്
ആ ഫൂഡൊക്കെ ആയി
ഇന്ന് സ്പെഷ്യൽ ഇണ്ടോ
സ്പെഷ്യലായിട്ടൊന്നുല്ല സാധാ ചോറും ചിക്കൻ കറിയും
ഉം അതന്നെ ഇവടിം
ആഹ് ആ അതലെ മേ വെള്ളിയാഴ്ചിം കൂടിയല്ലേ
ആ ഇവിടെ തേങ്ങാച്ചോറ്ന്നൊക്കെ പർഞ്ഞാല് വല്യ ന്തോ സ്പെഷ്യലാ ക്ഷേ ഇൻക്കയിനോട് വല്യ താല്പര്യല്ല
അതേലേ.. ഇക്ക് ചിക്കൻ കറിൻ്റാട്ടീ രസം ബീഫല്ലേ
ആയിക്കല്ലേ? തേങ്ങ ചീരു.. പിന്നെ പരിപ്പ് കറി.
ബീഫ് ക ബീഫ് വരട്ടിയതലേ? ഓ..
ഏറ്റവും നല്ല കോമ്പിനേഷൻ
ആ അതാണ്
ഉം പക്ഷെ ഇന്റെ വീട്ടിലൊന്ന്അവ്ണ്ടാ ഇന്ന് തേങ്ങാച്ചോറ് ഇപ്പക്ക് വല്യ ഇഷ്ടല്ലാത്തൊണ്ട്
അതെലെ
ഇൻക്ക് ഇവടെ വന്നാല് ആദ്യക്കെ വല്യ അത്ഭുതേനി ഇവടെ വെള്ളിയാഴ്ചക്കെ തേങ്ങാര്ച്ചോറ് വെക്കും ന്നൊക്കെ പറയുമ്പോ
ആ ആഹ്
അപ്പ രിതേയ്
ന്ത കിച്ചൺലാണോ
അടക്കളേലാണോയ്ക്ക
അതെ... ചിക്കൻ പൊരിക്കേനു
ആഹ്
അപ്പൊ അത് അതൊരു വേ അതൊരു ഒരി വാക്കിള്ള പണികളക്കെ കയിഞ്ഞ്
ഏ കുളികള കുളി കയിഞ്ഞാ
ഇല്ല കുളി നമ്മള് രാവിലെ കയിയൂലെ നമുക്ക് പണിയെല്ലാം കയിഞ്ഞി ഒറ്റ കുളി ചെയ്യുള്ളൂ
മഴ ഉണ്ടോ?
മഴതാ ഒരു ചീഞ്ഞ മഴ ഇണ്ട് പെയ്യേണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് പെയ്യൂല്ല ഞങ്ങള് ഏ അതെ അവിടെണ്ടോ?
ഓ ഇവിടിം മയന്നെ
ആണോ
ഓഹ്
നിങ്ങള വീട്ടിൽ അയൽക്കൂട്ടങ്ങളൊക്കെണ്ടോ
അയൽക്കൂട്ടങ്ങള്ണ്ടല്ലോ
ഏ ജ് അയിലൊക്കെ എങ്ങനേപ്പൊ ഇപ്പപുത്യേത് പുതുക്കാള്ള ഫോമൊക്കെണ്ട് ഇപ്പണ്ടല്ലോ
ആ ണ്ട് ണ്ട്
ആ അഒക്കെ ചെയ്തു കഴിഞ്ഞോ?
ആഹ് ഞങ്ങൾത് കയിഞ്ഞുട്ടോ നിങ്ങൾതോ നീ ഇണ്ടോ അയൽക്കൂട്ടത്തില്
ആ ഞാനാണ് വട്ത്തെ പ്രസിഡന്റെ യ് അപ്പ എല്ലാ ചുമതലയും ഞമ്മളെ മേത്ത്ക്കാണ്
അതേലേ... ങ്ങളെത്ര വർഷായി തൊടങ്ങീട്ട്
ഞങ്ങൾത് കൊറേ വർഷായിട്ടുണ്ട്. പക്ഷെ, ഞാനിപ്പം ഇ പ്പ ഒന്ന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ അയ്ല ഞ ഞാൻ മാറ്യേത്. ഞാൻ പ്രസിഡന്റ് ആയത്
പുതിയതായിട്ട്ർഞ്ഞാല് പുതിയ അയൽക്കൂട്ടം വന്നോ കുടുംബശ്രീ അല്ലേ
അതെ.. കുടുംബശ്രീ പുതിയതായിട്ട് ഇപ്പോ തൊടങ്ങില്ലേ അതായത് ഏ മൂന്ന് വർഷം കൂടുമ്പം അതൊന്നും ഇങ്ങനെ ഏ മാ ആ പുതുക്കണം ആൾക്കാര്
സെക്രട്ടറിയൊക്കെ മാറീണല്ലോല്ലേ
ആഹ് ആഹ് അപ്പങ്ങനെ മാറിയപ്പോല് ഇന്നെ പിടിച്ചാക്കിയതാ ഉം ഭയങ്കര ക്കാണെ ഒന്നാമത് നമ്മള് കണക്കൊക്കെ ചെയ്യുമ്പോ ഓരോര് ഇത്ര പൈസെക്കെ കൂട്ടുമ്പളും കുറക്കുമ്പോളൊക്കെ എന്തെങ്കിലും ഒരു പ പണി കി
ചെറ്യേ മിസ്റ്റേക്ക് വന്നാ മതിയേ
അതെ അതാണ് നിർത്തിയാലും ഒന്നും ഉണ്ടാവൂലെ പിന്നമ്മളന്നെ നോക്കണ്ടേരും പ്പള്ള എനിക്ക് താല്പരുന്നുല്ലേനി പിന്നെ വര് പുട്ച്ചാക്കിയതാ
അല്ല
ആഹ് ഇരുപത് മെമ്പേഴ്സ്
അവിടെ എങ്ങനെ ആഴ്ചേല് ഇങ്ങനെ നൂറ് രൂപ വെച്ചിട്ട അടക്കല് അതോ എത്രിം അട്ക്ക്
അല്ല അതമ്മളെ കയ്യിലില്ലേയ്ൻ ഇള്ളതിനനുസരിച്ച് അട് അട്ചാമതിട്ടോ നൂറ് രൂപന്നെ വേണംന്നൊന്നുല്ല എങ്ങനെ
മാക്സിമം എത്രേ നൂറോ ഇരുന്നൂറോ
അങ്ങനെയൊന്നുല്ല നമ്മക്ക് മുപ്പതിന്റെ മൊകൾക്ക് എത്രയു ഇടാലോ
ഏ അങ്ങനെണ്ട് ഞങ്ങക്ക് ഇവിടൊരു കണ്ടീഷൻൊക്കെണ്ട് നൂറോ ഇരുന്നൂറോ
ഇല്ല അതെന്താന്നർഞ്ഞ എല്ലാരും ഒരേ പോലത്താൾക്കാരല്ലല്ലോ ഇടാൻ കയ്യ്ണോല് ഇടാൻ കയ്യാത്തോലൊക്കണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് ഞമ്മക്ക് വേണംന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഇടാ ആയിരം ഇടാ ഒക്കെ ഇടാ
ഏ അങ്ങനെ വിടന്നാലില്ലട്ടോ
ഇല്ലല്ലേ ഇവടെ ഇണ്ട്ട്ടോന്നാല് അഞ്ഞൂറ്ടാ
ഇവടെ നൂറോ ഇരുന്നൂറോ
ആദ്യൊക്കെ നൂറിന്റെ അടുത്ത് അട്ത്ത് വരെയുള്ളേനി നൂറ്റി പത്തോ അങ്ങനെ എന്ത്രോരു കണക്കുണ്ടായിരുന്നോ ഇപ്പൊ കഴിഞ്ഞ വർഷം മുതലാ തോന്ന്ണ് അതിലേറായത്
ആണോ അത് ആര് ഇങ്ങളേല് പിന്നെ ഇതൊക്കെണ്ടോ ലിങ്കേജ് ലോണൊക്കണ്ടോ?
ഓ ഉണ്ട്ണ്ട് ഉണ്ട് അമ്മളെ ബുക്കില് ക്കേ പൈസള്ളതിനനുസരിച്ചാണല്ലോ ലിൻങ്കേജ് കിട്ടാലേ
അതെ പക്ഷേ ലിങ്കേജ് ലിങ്കേജ് ലോണാവുമ്പം എല്ലാവർക്കും സമ്മതണ്ടാവണം
ആഹ് അത് വേണം നമ്മളെ അയൽക്കൂട്ടത്ത്ത്തെ ഇരുപത് ആൾക്കാരെ ആധാർ നമ്പറും ഒപ്പും എല്ലാതുമേ ണോല്ലൊ ഇപ്പൊ പിന്നെ അതെ കർമ്മസ് കർ എന്താ ഹരി കർമ്മസേനന്റെ ഇത് വേണ്ടെ ആപേ ബുക്ക്
ആഹ് ആഹ് പിന്നെ ഇതുണ്ടല്ലോപ്പൊ എന്താ പറയാ ഏ ഡ്രൈവിങ് ഡ്രൈവിങ് ഡ്രൈവിങ് പഠിപ്പിച്ച് ആഹ് അങ്ങനെന്തൊക്കോ പറഞ്ഞ് പക്ഷെ ഞങ്ങളയൽക്കൂട്ടത്തിൽ വന്നീല്ലട്ടൊ ഞാൻ കേട്ടിട്ടില്ല ഡ്രൈവിങ് പഠിപ്പിച്ച് കൊടുക്കാ ഫ്രീ ആയിട്ട് സൗജന്യായിട്ട്
ആഹ് ആഹ്
പക്ഷെ അത് നമ്മളെ അയൽക്കൂട്ടത്തില് വന്നിട്ടില്ല
ഇല്ലല്ലേ
ഏ വേറെ അയൽക്കൂട്ടങ്ങളിലൊക്കെ വന്ന്ണ് എന്നൊക്കെ പറയഞ്ഞ്കേട്ട് നിങ്ങളേലും വന്നിട്ടുണ്ടാവൂലല്ലേ അതൊ
ഇല്ലില്ല ഞാൻ കേട്ടിട്ടില്ല
അതൊക്കെ ആകുമ്പം ഒരു കാര്യം എന്താ വെച്ചാല് നമ്മള് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുകയാണെങ്കില് നല്ല പൈസയാണ് അല്ലെ ഓരോ മണിക്കൂറിനും നല്ല പൈസ വേണം അപ്പൊ അപ്പാ പിന്നെ ഇവിടെ കിട്ടാണെങ്കില് നമുക്ക് ഒന്നൂടി ഏ നമുക്ക് ഹെൽപ്പ് ആയിപ്പോ ഈ കൊയ് കൊടുക്കാൻ കഴിയാത്തവരൊക്കെ ഇണ്ടാകില്ലേ അവര് അവർക്ക് കുറെ ഹെൽപ്പ് ആയിരിക്കും
കൊറേ ഇത് പഠിപ്പിക്കണണ്ടല്ലോ ജോ തൊ കൈ തൊയിലുകളൊക്കെ
ആ അതൊക്കെ ഉണ്ട് മറ്റേ ടൈലറിംങ് ഒക്കെ
ആഹ്, ടൈലറിംഗ്ണ്ട്. കൊട കൊട ഉണ്ടാക്കണതില്ലേ ആ അതുന്ന ആ അതെ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്ട്ടോ
ആണോ! പശേ, കുറെ അനുകൂല്യങ്ങൾ ഉണ്ടാവും, നമ്മള് അയ്ല് ചേർന്ന് കഴിഞ്ഞാല്
ആ ഉണ്ടാവും ഇപ്പൊ, നമ്മുക്ക് ലിൻഗേജെന്നെ കിട്ടുന്നുണ്ടല്ലോ!. നമ്മള് ഇപ്പൊ ഒന്നും വെക്കാതല്ലേ, നമ്മളെ ആധാരോ ഒന്നും കൊണ്ട് വെക്കാതാണെലും നമ്മക്ക്
അതെ, ലിങ്കേജ്ന്. പക്ഷെ, നമ്മള് ഇടെ എടുക്കുന്നില്ലട്ടോ ഇവിടെ ഓര്ക്ക്, ആര്ക്കും താല്പര്യല്ല.
ലിങ്കേജ് എടുക്കണൊണ്ട്. നിങ്ങള് ബുക്ക്ന്ന് അങ്ങനെ എടുക്കാറുണ്ടോ?
ഇല്ല ഇല്ല അതും ഇല്ല
ഇല്ലേ? നിങ്ങള് എങ്ങനെയ മാസം നൂറ് രൂപ ഇരുന്നൂറ് രൂപ അതിൻ്റെ ഉള്ളില് ഇടല് പൈസ
ആഹ്, ങ്ങനെ ഇടാ. അതിന്റെ ഉള്ളിലിടും. അതന്നെ ഇടണം ന്നിർബന്ധല്ല.
അപ്പൊ, ഇങ്ങക്ക് ഇഞ്ഞി ഒരു പൈസക്ക് അത്യാവശ്യം ഒണ്ട് ന്നുണ്ടെങ്കില് എന്ത ചെയ്യാ ബുക്കന്ന് വിഡ്രോ നമ്മള് പിന്നെ അടിച്ച പൈസ
ഏ ബുക്കന്ന് ചെയ്യൂല പിന്നെ കോമൺ ആയിട്ട് കിട്ടും ട്ടിട്ടുണ്ടാവുല്ലോ? എല്ലാരതും. അയിന്ന് ലോൺ എടുക്കും.
ആഹ്, അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ എടുക്കാറില്ലേ, എന്നാ ചോദിച്ചത്?
ആ അങ്ങനെ എടുക്കാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് എന്താറിയോ? ഞമ്മള് അടിച്ച പൈസ
ആ
കിട്ടൂല. ഓര് ഇന്നലെ പോയി കൂടി ഇനി അടുത്ത അയൽകൂട്ടം അപ്ലൈ ചെയ്യുന്നവർക്കേ കിട്ടുള്ളൂ അങ്ങനെ
ആ അതാണ് അല്ല അപ്പൊ നിങ്ങളെ മേ മാക്സിമം നിങ്ങൾ എത്ര കൊടുക്കല് ഒരാക്ക് ലോണ്
അയിമ്പതൊക്കെ കൊടുക്കാറുണ്ട്
അതെല്ലെ ആ കാര്യം പലിശയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ
ഇല്ല അതാണോ അപ്പൊ ഒന്നാമത് എന്താന്നറിയോ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്
ആ
പിന്നെന്ന് പറഞ്ഞാല് ഓല് ഒരു ആ എന്നാ അവന് ഒരു ഇത്ര തരണം എന്നുള്ള കണക്കൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല
ഇല്ലല്ലേ ഞങ്ങളേല് എങ്ങനെയാണോ ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും ഇറക്കുന്നതന്നെട്ടോ ലിങ്കേജ് അല്ലാതെട്ടോ
ആഹ്
ഞങ്ങൾക്ക് ഒരാക്ക് കിട്ടും ഇങ്ങട്ട് നമ്മക്ക് നമ്മളെ കയ്യില് ഇല്ലേന് അന്സരിച്ച് കൊട്ത്താ മതി ഇത്ര വേണംന്നില്ല കണക്കില്ല
ശബ്ദം ക്ലിയർ അല്ല
പിന്നെ ഓല് ഇങ്ങനെ പറയും വേഗം അടിച്ചോളി ഇന്നാലാണ് മറ്റ മറ്റുള്ളവർക്ക് എടുക്കാൻ കഴിയ നമ്മള് വേഗം അടിച്ചാലല്ലേ മറ്റാക്ക് എടുക്കാൻ കഴിയുള്ളൂ
ആഹ്, അത് ശെരിയാ. മറ്റേ ബലി ഉം നേരം വൈകുന്തോറും നാടില് ആവശ്യമില്ല അപ്പ കിട്ടു
ഞങ്ങളേല് ഓരോരുത്തരെ പേരെഴ്തി വെക്കലാണ്
ഏഹ്
ലോണ് വേണ്ടവർക്ക്ല്ലേ
ആഹ
അങ്ങനെ പേരെഴ്തി വെക്കും അങ്ങനെ ആ പേരന്സെരിച്ചാണ് ലോണ് കൊട്ക്ക
ആണോ ഓ അത് നമുക്ക് ഒരാവശ്യയിരിക്കും എല്ലാർക്കും ല്ലേ കിട്ടി കഴിഞ്ഞാലും
പിന്നെ
എന്നാ പിന്നെ എന്താ
ആഹ് ന്നാ ശരി
ആഹ എന്നാ ശരി
ആയില്ലല്ലോ എന്താ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞോ
ആഹാ ഇന്നാ ശരി